വലൈകുസ്സലാം ന്താ അ സുഖല്ലേ ഉം മഴ ക്കണ്ടായിർന്നോന്ന് ഇങ്ങളെ വർത്താനെന്താ. സുഖാണ്ഹ് ഹ് ഹ്
നല്ലമയ
ഏയ് ഇന്ന് മഴണ്ടേർന്നില്ല ഇന്നവടൊക്കെ കുറവേർന്നുട്ടാ പൊതുവേ ഇന്നൽത്തേനേ ക്കാ കൊറവേയിരുന്നു
ആഹ് ഇന്നുച്ച വരേ നല്ല മയേനു പിന്നെ നല്ല വെയ്ലർച്ചു
ആ വെയില് വെയിലൊന്നും വെയില്ന്ന് പറന്ന വെയിലൊന്നും ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടു പ്രാവശ്യം ചെറുതായിട്ട്ങ്ങനെ ഒന്നാ പ്പൊ തന്നെ മഴക്കാറും വന്നു പിന്നെ പഷെ ഭയങ്കര തണുപ്പ്
ആ നല്ല തണുപ്പാണ് രണ്ട് മൂന്നാലീസായ്ട്ട്പ്പൊ മഴന്നെ ല്ലേ ന്നാ നല്ല മഴല്ലേനും ന്നാണ്ടേനും അങ്ങനെ
ആ അങ്ങനെന്നെ അങ്ങനെ ഇങ്ങനെ തോരൂല അങ്ങനെ പെയ്തോണ്ട്ക്കും ചെറുതായിട്ടിങ്ങനെ
അതെന്നെ
ഉം പിന്നെ ഇന്റെ വീട് പോഴന്റൊക്കെ തൊട്ടടുത്തായതോണ്ടേയ് ആ ഒരു കാറ്റും തണുപ്പ ഓഹ് നല്ലോണംണ്ട് ആണ ആഹ്
തോടുണ്ട് തോടും ഞങ്ങളട്ത്ത് തോട്ട്ക്കൂടി ള്ള പൊയിംണ്ടടുത്ത് അതിന്റെപ്പറത്തീട്ടെ
അയ് ശരി ഉം വ അങ്ങനെയണ്ട് വെള്ളം
ആ വള്ളണ്ട് ആ വള്ളണ്ട് നല്ല തക്ക നിക്കാതെ പെയ്യാണെങ്കി മൂ ന്നീസം അങ്ങനൊക്കെ മയ നിക്കാണെങ്കി വള്ളം മേലക്കേറല്ണ്ട്
അത് ശരി അത് പിന്നെ പക്ഷെ ന ഉല്ല ടൈം ആണെങ്കിലും നല്ല വെള്ളം ണ്ട് മഴക്ക് കുറച്ച് പെയ്യാണെങ്കില് നല്ല വെള്ള അപ്പോത്തിന് മുറ്റന്നറയും കൊർച്ചേരം നിന്നാ അതങ്ങട് വറ്റിപ്പോകും
അതെ
ഫുഡൊക്കെ കയിച്ചാ
ഏ ഫുടൊക്കെ കഴിച്ചു
ഊമ് ആ ശരിയാലേ ഹ് ഹ് മ്മ് വെശ്ന്നാ തീരെ ഒർക്കം കിട്ടുല്യ ഉം ആ ന്ന് നി പ്പളാ ഒർങ്ങാ?
ഉം ഞാന് നാർത്തെ പത്ത് മണിക്കൊ കട ക്കല്ണ്ട് ഇന്ന്പ്പോ ഫോണൊക്കെ ണ്ടായപ്പോ ഇനി നാളെ വിരുന്ന് പോവാണ്ടായിനു അവ്ട്ന്ന്പ്പങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ
ആ മക്കളൊക്കെ വീട്ടിലാരൊക്കെയുണ്ട്
ഒരാളെന്നൊള്ളൂ മകളാണ്
അത് ശരി ആ ന്താ പഠിക്കണോ
ആ ഓള്പ്പൊ പത്ത് കഴിഞ്ഞു
അയ് ശരി ആ ഏതാ സബ്ജക്ട് ഏതാ
ങ്ങക്കെത്രുട്ട്യാളാ?
എനിക്ക് മൂന്നാള് ഹി ഹി
ആ എന്താ കുട്ട്യാള്?
രണ്ട് പെൺകുട്ടികള് പിന്നെ മോന് മൂന്നാമത്തെ മോന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കാണ് മോള് എ ട്ടില് പിന്നെ അ രണ്ടാമത്തെ മോളാറില്
ആഹ
ഉം പിന്നെ
മൂത്തത് എത്രയിലാണെപറഞ്ഞെ
മൂത്തത് എട്ടിലാണ് പക്ഷെ നേരത്തെ ചേർത്തി അപ്പോഎട്ടിലായി. കൂടെള്ളവരെക്കെ ഏഴിലാണ് ഉം
ആഹ അത് കൊറെ പഠിക്കല്ല അവൾക്ക്
ആതന്നെ ഞാനത് പറയും.
നിന്റെ മകള് വൈകിയ ചേർത്തത് വൈകിയില്ല അഞ്ചാമത്തെ വയസ്സിൽ എൽ കെ ജി ലെത്തു.
ഉം ഉം ഉം
ഇപ്പൊ പതിനേഴാമത്തെ വയസ്സായിം ചെയ്തു മോളറിയും അവമ്മളിപ്പോ പറയും ഇന്റോപ്പളോരെക്കെ പ്ലസ് വണിലാനിക്ക് കഴിഞ്ഞ വർഷം എഴുതിക്കണെങ്കിൽ അ പറയും.
അഹ് ശെരി ഉം ഉ
ഓയിപ്പോ ഈ വർഷം പത്തയിഞ്ഞത്.
ആ ഇപ്പൊ ഇവളും പറയാങ്ങനെ അപ്പൊ ഞാൻ പറയോ അവന് നല്ലതല്ലേ ക്ലാസ്സില് ഏറ്റവും പ്രായം കുറഞ്ഞത് അനക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിടും ഞൻ കൂടെല്ലരെ ക്കെ രണ്ട് വയസിൽ മൂത്തവരൊക്കെ ആയിട്ടാ. പിന്നെ അത് അന്ന അങ്ങനെ ഒരു ഭ്രാന്തിന് ചേർത്ത്. ഇംഗ്ലീഷ് മീഡിയത്തില് നേർത്തെ ചേർത്തതാ.
ആഹ ബളെയെ തികയാതെ പ്രസവിച്ച തേനു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു വൈകി ചേർക്കാൻ പറഞ്ഞു.
ചേർത്താ മതിന്ന് ആ ആ ആ ആ
അന്ന് തീരേ
ഉം ഉം ഉം ഉം പക്ഷ ഇങ്ങനെ ആഹ് പക്ഷേ നമ്മളിങ്ങനെ നേരത്തെ ചേർത്തുമ്പോഴേ മറ്റുള്ള കുട്ടികളെ കൂടെവരിങ്ങട്ട്എത്തി കിട്ടൂല. കാരണം ആ കുട്ടികൾക്ക് ആ കുട്ടികളെ ബുദ്ധിന്റെ വളർച്ചയും ഇവൾക്ക് ഇവളെ പ്രായത്തിന്റെ പക്ഷെ നല്ലാം കഷ്ട ഷ്ടപ്പെട്ട ഞാൻ ന്നിട്ട് നമുക്ക് സങ്കടാവും കാരണം പറഞ്ഞതൊന്നും ഇങ്ങട്ട് മനസ്സി ല്ലാപിന്നെ നമ്മള ഒപ്പം ഒപ്പം ഒപ്പം കൊണ്ട് നടന്ന് കൊണ്ടടന്നിട്ട് ആ ലെവലിക്ക് എ ച്ച് ഉം ഇപ്പൊ കൊഴപ്പൊന്നുല്ലട്ടൊ കാരണം
കഴിഞ്ഞാ പിന്നെ ഒരു ഒപ്പവും മറ്റാെലെ മാതിരി ആയി കിട്ടൂല്ല.
ആ പിന്നെപ്പം റെഡിയ ആദ്യക്കെ ഫസ്റ്റ് മറ്റോ ആ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സിലൊക്കെ ഭയങ്കര പാട് മറ്റേ കുട്ടികളെ ഒപ്പൊങ്ങട്ട് എത്തൂലേ എന്ത് പഠി പ്പിച്ച് കൊടുത്താലും മറക്ക മറന്ന് പോവാ അവര് ച ആ കുട്ടികളെല്ലാം നല്ലോം പഠിക്കും. ഇവള് ഒന്നുകണ്ട് ഡൗണ് മൊത്തം ഞാനാ അങ്ങനെ ഒരുതി ആശ്വാസികൂട്ടോ കാരണം കുട്ടികളക്കെ മൂത്തവരല്ലെപ്പൊ അവർക്ക് അവരുട അനുസരിച്ചുള്ള ബുദ്ധി ണ്ടാവല്ലോ ഇപ്പ അങ്ങനെ ഒപ്പത്തി നമ്മള ഇങ്ങെനെ തട്ടിക്കൂട്ടി ഒപ്പം ങ്ങനെ കൊണ്ട കൊണ്ടടുത്തി കൊണ്ടടുത്തി എത്തി ഉം എന്തെ മോള ഒറങ്ങിയാ. അത് ശരി എങ്ങനെയ പഠിക്കാനൊക്കെ ഇക്കങ്ങനെയാണ്.
കുഴപ്പില്ല ഉഷാറാണ്.
ആണല്ലേ പരിക്കാൻ പഠിച്ചിട്ട് എങ്ങനെങ്കിലും ഒരു ജോലി ഉം ഉണ്ട്ല്ലേ നന്നായിട്ട് ട്ടേ ഒരു ജോലിയൊക്കെ ആയല് പിന്നെ അങ്ങോട്ട് സെറ്റ് സെറ്റ ആകും.
ആ പ്ലസ് വണ് എൻട്രൻസ് കോച്ചിങ്ങോട് കൂടി ചേർത്തക്കാണ് ഓൾക്ക് എൻട്രൻസ് പടിക്കാൻ
ആണല്ലേ ഉം ഉം ഉം ഉ ഉ അപ്പൊങ്ങളെറ്റൊക്കാ. ആഹ ആഹ ആഹ ഉം ഉ ഒരുചായിണ്ടാവൂല്ലേ വീട്ടിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കുമ്പോ
ആഹാ ഓക്ക് പോണേ ഓക്ക്ന്ന് ലീവ് കട്ടിയാല് ഇന്നും ൻ ന്നാലിം ലീവല്ലേനോ. അപ്പതരേ ക്ലാസ്ണ്ടായിനി ഒപ്പക്കാരുണ്ടവ്ടെ എളച്ചിന്റെ ആ ഏളാപ്പാരെ കുട്ട്യാള്
ഏഹ് എ അപ്പ ആഹ് ആഹ് അത് ആഹ് എല്ലാർക്കു ഇപ്പൊത്തെ ക്ലാസ്സ് ഇനിപ്പൊ തൊടങ്ങി ഉം അതെ അയ്ശരി ഉ ഉ ഉം ആഹ് ആഹ് അവൻ പറയും ഉം, എന്താണ് ഫുഡ് എന്താണ്ടാക്കി? ചോറെന്നാണോ കഴി
ഫ്രൂട്ട് അല്ല രാത്രി ഇന്ന് അയ്‌ല കറിണ്ടായിന്നപ്പോ കൂള പീങ്ങ്യേ
ആഹ് ആ ആ ആ ഇബടെ കൊണ്ടടന്നീന്ന്. പഷേ ഇവടെ പലർക്കും പലേ ഇഷ്ടു ആണ്. ചെല മക്കൾക്ക് ഇഷ്ടല്ല. പഷേ ൻ്റെ മോന്ക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. മോന്ക്ക് ഭയങ്കര ഇഷ്ടാണ്. പിന്നെ അത് ഓന്ക്ക് അകെ പ എച്ചി ഇഷ്ടല്ല ഞമ്പറ എടാ തിന്നണ്ടടാ ത് പച്ച തിന്നാ പാടില്ല- പാടില്ല സയനേഡിന്റെ കണ്ടന്റ് ഒക്കെ ഇണ്ടന്നൊക്കെ പറയും ഉ എന്താണ് അപ്പ ഞാൻ പറയും എടാ പക്ഷെ അവനിക്ക് ഭയങ്കര ഇഷ്ടാണ് അത്ട്ടാ പക്ഷെന്റെ ചെല മക്കൾ ക്ക് ങ്ങളെ അയ്ന്നൊക്കെ പറീം. ഞാൻ ബറിം. വാണെങ്കി തിന്നോളി. പണ്ടത്തെ ആൾക്കാരിതൊ ക്കെ ത്‌ന്ന്ട്ടാണ്. ഹ ങ്ങനെ ഉം ഉം ഉം ആഹ് അതെ അതെ ആ. പിന്നെ നമ്മള് എന്താണ് ചിക്കനൊക്കെ ണ്ടെങ്കില് കൂട്ടി ണ്ടാ ഒരുമിച്ച് ണ്ടാക്കൂലേ ഏ, ആഹ് അങ്ങനെ ണ്ടാക്കും. ഉം ഉം ഉം ചെമ്മീനൈറ്റക്ക് ഒരീസങ്ങള് ണ്ടാക്കി നോകീന്ന് യൂട്യൂബിലൊക്കെ കണ്ട്ട്ടാ. നല്ല ടേസ്റ്റ് ണ്ടായിന്നു
ആഹ്
ഉം ഉം അപ്പൊ ഗ്യാസ് അഹ് ചാ രാ ത്രി കഴിക്കുമ്പ മ്മക് ഒര് ഗ്യാസിൻ്റെ പ്രശ്നല്ലോർക്കതൊരു ബുദ്ധിമു
ആഹ് ഞങ്ങൾക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നല്ല. ഗ്യാസ് പിന്നെ ആ കുഷി ആണേ. ൻ്റെ അമ്മോസൻക ന്റെ മാപ്പൾക്ക് കൃഷിപ്പണിന്ന് വേറെ പാടും കാര്യങ്ങളൊക്കെണ്ട്ങ്ങനെ
അയ് ശെരി. എല്ലാം കൃഷി ചെയ്യോ? ആ വാഴ ഉം ഉം ഉം ഉം അ അപ്പോത് മഴെയ്യുമ്പോ പാടത്തൊക്കെ വല്ലാവുമ്പോത്
ഇപ്പ കഴിഞ്ഞു. പുറ-
കഴിഞ്ലേ ഉം ഉ ഉം അതെന്നേണ്പ്പൊ പൂളവണ്ടി ആഹ്, അതന്നെ പ്പ പൂളവണ്ടി ങ്ങനെ പോവുന്നുണ്ട്ട്ട. ആ ഫ്രണ്ട് കൂടെങ്ങനെ പോവ്ണ്ട്. പിന്നെ ഇവർക്ക് പലേതു ആണെ. ഇവര് ദ അയ് ശരി. ആ. അപ്പ വണ്ടി- പ്പം ഇന്നും ന്നലൊക്കെ പോണ കണ്ട്. എന്നിട്ട് പിള്ളേരെ പണി ഇവർ ചിപ്സൊക്കെ കാണണു ണ്ടാക്കുന്നത് കട്ടില്ലാതെ താക്കിയിട്ട് ഓയിൽല് ത് ത്ത് അങ്ങൻത്തെക്കെ പണിയാണ് അവരെട്ത്ത്. പിന്നെ ത്‌ല്ലെ പൂള നമ്മള് ങ്ങനെ താക്കിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് എന്തോ ആ പ്പന്താ അപ്പ ണ്ടാക്കൂലേ? ദോശേലെന്തോ ചേർകൊല്ലോ അര ച്ചിട്ട് ദോഷമാവില് നല്ല ടേ ആ പുട്ടില് പുട്ടില് നല്ല ടേസ്റ്റ് ആണത്. ഉം ഉം. ഞങ്ങള് ഇതന്നെ പലർക്കും പല ഇഷ്ടാണ്. മ്മാക് ഇങ്ങൻത്തൊക്കെ ഇഷ്ടാട്ടൊ. ഇമ്മ ഓരോന്നൊക്കെ തട്ടിക്കൂട്ടിണ്ടാക്കി ഓക്കും.
അരച്ച്കാണ്ട് അരപ്പി അരചാച്ചാമതി അല്ലെ പൊടി പൊടി ഇണ്ടാക്കും ഉണക്കി കാണ്ട്
ആ അത് ഞാൻ കണ്ടിട്ട്ണ്ട് പൊടി പൂളപ്പൊടില്ലേ
മ് പൂളപ്പൊടിണ്ടാക്കും
ഇന്ക്കും ഇഷ്ട്ടാണ് പിന്നെ നല്ല
രാവിലെ ഒക്കെ ഉണ്ടാക്ക രസം പത്തിരിക്കൊക്കെ കൂട്ടിയാ മതി
പത്തിരി ഇണ്ടാക്കാ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ആ പുട്ടക്കന്നെ രസം പുട്ട് കറിന്റാവശ്യൊന്നുല്ല രസം
അത് ശരി ഉ ഉം ഉ ആഹ് ആഹ് ആഹ് ആ ഉം രസം തന്നേണ്ല്ലേ പണ്ടത്തെ ആൾക്കാര് ഇപ്പൊ ഇതൊക്കെ തന്നെയല്ല കഴിച്ചീന്നെ
ഉം ഗൾഫ്ക്കൊക്കെലെ കേറ്റിച്ചെ ഞങ്ങളെ ഇവിടെ പാറന്ന് പറുള്ളൂ ഗൾഫ്ക്ക് കേറ്റിച്ചു പോലെ പോ വലിയ വണ്ടികാര് ഒന്ന് പോ ഉം
താളിന്റെ കൂടെണ്ടാക്കൂല്ലേ
ഉം കൂട്ടാവെക്കല്ണ്ട് താളും പൂളിം കൂട്ടാൻ വെക്ക ഞങ്ങളോടെന്റെ അമോസാക്ക വര്ണണ്ടെന്ന്
അഹ് ശരി
ഇങ്ങനെന്നേന്നു പാട പാട പാടത്ത് പൂള നെല്ല് വായക്കൊക്കെ എപ്പോണ്ടാവും അതുകൊണ്ട്
ആഹ് എപ്പളും കഴിക്കല്ലേ ഉം ഉം അപ്പൊ ഈ മഴക്കാലത്ത് പിന്നെ ചെയ്യാൻ പറ്റും മറ്റോ വായ വെള്ളൊക്കെ നി മ്പം ഉം ഉം
വായ വെല്ലാ പോവൂല പൂളെക്കെ വേം കേടരും
ആഹ്
വായ കുറച്ചൊക്കെ ചിലപ്പോ നല്ല നിക്കാണെ മൂന്നാലീസം നിക്കാണെ
ആഹ് അതന്നെ അതന്നെ ഉം അതെ എന്നിട്ട് നിങ്ങള് കടേലൊക്കെ കൊടുക്കൂലേ ഇങ്ങനെ വിക്ക്ണ്ടാവൂലേ ഉം ഉം അയ്ശെരി ആ അതാ പാടം ന്നറിമ്പം നിങ്ങളെ പാടം തന്നെ അതോ ഇങ്ങനെ ഇങ്ങനെ വേറെ ആൾക്കാരത് കൃഷി ആണ്ല്ലേ അപ്പൊ പ്രശ്നണ്ടാവും കൊഴപ്പല്ല ആഹ് ആഹ് ആ നെല്ലൊക്കെ ഇണ്ടാക്കോ ആഹ് ഉം ഉം രണ്ട് തൈ ഞാൻ അയ്ശരി ആ ആ ആ ആയിക്കോട്ടെ